ഹലോ ആ ആരോഗ്യവകുപ്പ് അതെ.
ഏ
ആരോഗ്യവകുപ്പ് അല്ലേ.
ആഹ് ആ
പിന്നെ ഞമ്മള നമ്മളീ പൈ ഇത്തരത്തെ ധാരാളമായിട്ടും മാലിന്യം നിക്ഷേപിക്കണ്ട് നമുക്ക് ഒറ്റ നമ്മളൊരു പഞ്ചായത്തിലെ നേതാവാണ് അ നമ്മുക്കിവിടെ ധാരാളം പരാതികൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങ അതിനെന്തേല് പരിഹാ ആരും കാണണ്ട എന്താ വെച്ചാ നമ്മഇവിടെ പരിപാടിയാ. ഒഴുന്നുണ്ട് അ അപ്പൊ ഈ കൂടെ ധാരാളം മാലിന്യങ്ങള് ഒഴിക്കാലേ ഈ പുഴ പോകുന്നത് ധാരാളം നഗരത്തി കൂടയും അതുപോലെ തന്നെ ഗ്രാമത്തിലൂടൊക്കെ ഈ പുഴ ഒഴുകുന്നത് കൊണ്ട് ഇതിലൊക്കെ മാലിന്യങ്ങളായിക്കുറേക്കെ പോവാണ് അ ഇതിനൊക്കെ ഒരു പ്രശ്നങ്ങൾ എല്ലാരും നേരിട്ണ്ട്. നമ്മ ഇതിനെന്തേലും ഒരു പരിഹാരം കാണാനായി
കുറച്ച് കാര്യങ്ങള് പറയട്ടെന്നാ ആഹ് എന്താ വച്ചാല് ഇപ്പ നിങ്ങള് പറ ന്ന ഏത് ഭാഗത്ത് പോയാണ്
ഞമ്മള് വേറുന്നത് കീയറ്റൂര് ഭാഗത്താണ്
ആഹ് അപ്പൊ ആ ഭാഗത്ത് പോയാലും നമ്മക്ക് അറിയാം നമ്മക്ക് ഇ കൊറട്ട ഇതിന് മുമ്പ് പരാതി കിട്ടിയതാണ് ഞമ്മളിപ്പോ നോക്കിക്കാട്ട അതിലില്ല പങ്ങളൊക്കെ എടുത്തണം പക്ഷെ എന്താ ചെയ്യണം നാട്ടുകാരിങ്ങന ആയപ്പോ എന്താ നിങ്ങളുമാരിത്ത ആൾ ആൾക്കാര് ഇങ്ങനെ ആയാല് തന്നെ കൊറെ ആൾക്കാര് നിക്ഷേം മറ്റേ പുയയിലേക്കെ മാലിന്യം തന്നെ അവിടെ നമ്മള് നിരീഷിക്കാൻ അതിന്റെ സാമഗിരിക്കെച്ചിരുന്നു അതിനിപ്പോ രണ്ട് മൂന്നാ ആൾക്കാര് നമ്മള് കണ്ടിട്ടുണ്ട്. അവർക്കുള്ള ഏ പ്രത്യകംനമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോ വീണ്ടും മാലിന്യം തള്ളണന്ന് കേട്ടപ്പോ എനിക്കൊരു അത്ഭുതമായിട്ടോ അത് ഇങ്ങനെ ചെയ്യണുന്നത് കണ്ടപ്പോ നിങ്ങൾക്ക് അറിയോ ഇത് ആരാണെന്നു നിങ്ങൾക്ക് അറിയോ
ഇല്ല ഞമ്മൾക്കിത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താ വെച്ചാല് ഞമ്മള് അർദ്ധ രാത്രിയാണ് അധികം വന്ന് തട്ടുന്നത് അപ്പൊ ആ സമയത്ത് ഞമ്മൾ ഉണ്ടാവിലല്ലോ അപ്പൊ നിങ്ങൾന്താ വെച്ചേലെ നിങ്ങള് ക്യാമറ മറ്റ സ്ഥലങ്ങളും മാറ്റണം ക്യാമറ വച്ച സ്ഥലങ്ങള് നിങ്ങൾ നിരീക്ഷണ വസ്തുക്കൾ വ ച്ചത് എല്ലാ സ്ഥലങ്ങളും അത് കൃത്യമായ സ്ഥലത്തൻ്റെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പ എന്താ ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾ ഞങ്ങള് കൊർ കൊറച്ച് സലങ്ങൾ പറഞ്ഞരാം അപ്പ ആ സ്ഥലത്ത് നിങ്ങള് സ്ഥാപിക്കാണെങ്കില് നമക്ക് കൃത്യമായി ട്ട് പിന്നെ ഇടാനക്കെ പറ്റും
ഞമ്മള്പ്പോ ഇനി വെച്ച സ്ഥലത്ത്ന്ന് നമ്മള് അത് മാറ്റുന്നില്ല ഇനിപ്പൊ ഞമ്മള് ചിത്രങ്ങൾ പകർത്തുന്നത് ഇനി വേറേതേലും സ്ഥലത്ത് പുതുതായി വെക്ക്‌ ക്കാക്കണം അല്ലാതെ നമ്മളിപ്പൊ പയേതില്ലെ മാറ്റൂല ന്ന്ച്ചാല് പ്പൊ ഇത്ബടെ വെച്ചാല് പ്പൊ ഓല് പിന്നെ ഈ സ്ഥലത്ത് കൊണ്ടെട്ടാലോ അങ്ങനൊക്കെ ചെയ്യ്ണാൾക്കാരാണോല് നമ്മളെ ആ നമ്മളെ കൂട്ടത്തില്ള്ളാൾക്കാരില്ലെ എന്തൊക്കെ ചെയ്യാന്ന് നമുക്കറിയാൻ പറ്റൂല ഉം പിന്നെ ഏതായാലുങ്ങക്ക് ഒരാളെ കിട്ട് തങ്ങനെ ത്പ്പത്പ്പൊ പറഞ്ഞ് തെര മ്മക്ക്‌
അല്ല വേറെ വല്ല തും വയ്യും അങ്ങട്ട്ണ്ടോ ഇക്ക്പ്പോ ഇൻകോലെ ഫോ ചിത്രട്ത്ത് അയച്ചെന്നാൽ ഇങ്ങക്കയച്ചെന്നാല് നിങ്ങളെന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ അല്ലെങ്കി അങ്ങനെന്തെങ്കിലും വല്ല മാർഗ്ഗങ്ങളെത്തേണ്ടോ?
അങ്ങൻത്തെ സംഭവങ്ങളിതിന് മുമ്പ് നിങ്ങളെ തിലേക്ക് നമ്മള് സന്ദേശയച്ചിട്ട്ണ്ടാവും ഇങ്ങനെ ചിത്രം പ പ്പാസ് ന്ന് പ പ കെ പകർത്ത്ണത് മൂലംണ്ടാവ് ലഭിക്കുന്നവർക്ക് ഏ ഫൈന് കൊടുക്കുകയും അല്ല അവർക്ക് വര്ണ ശിക്ഷ സ് കൊടുക്കേയും ഇത് പകർത്തിയവർ കെന്തേലൊരു ചെറ്യേസാ താവുംബം ഒരു സഹായം ചെയ്യുന്നായിരിക്കുംന്ന് നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്
ആ പിന്നെ നമ്മള് നാർത്തെ പർഞത് പോലെ ഇത് പ്പൊ ഈ പൊയാന്ന് പറയുന്നത് ധാരാളം നഗരത്ത്ക്കൂടെയും അതുപോൽതന്നെ ഗ്രാമത്ത്ക്കൂടൊക്കൊയ്ക്ണതാണ് അപ്പൊ ഇതില് വേസ് ഇതില് ങ്ങനെ മാലിന്യം പ്പോന്താന്ന് പറഞ്ഞാല് അത് നമ്മളെ നാട്ടിന് മാത്രല്ല നമ്മളെ അയൽ നാട്ടിനും അതുപോൽതന്നെ എല്ലാ നാടുകളും ക്കും അത് ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നാണ്? അപ്പ ആ പ്രശ്നത്തില് നിങ്ങള് പെട്ടന്നൊരു മുൻകരു എടുത്തിട്ടില്ലെങ്കില് അത് ഞമ്മളെ നാടിനെ തന്നെ മൊത്തത്തിൽ ബാധിക്കും? ഞമ്മളെ നാട് നല്ല മായൽ നാടും. എല്ലാതും മൊത്തത്തില് ബാധിക്കും. അപ്പൊ നിങ്ങള് തന്നെ അല്ലേ പ്രത്യേകിച്ച്. എന്തെങ്കിലൊക്ക ഒരു നടപടി സ്വീകരിക്കാണെങ്കില് നമുക്കത് ര് ആഹ് സമാധാനായിന്യോ?
ആഹ് നിങ്ങളൊരു ജനപ്രധിനിതി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയണ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞമ്മക്ക് അറിയാ ഇപ്പൊ കീയാറ്റൂർ ഭാഗ ഇച്ചൊക്കെ പൊയാന്ന് പറഞ്ഞാത് ഇപ്പോ ധാരാളം വീടുകളുടെയും ആൾക്കാരൊക്കെ ഒരേ ജീവന ഒരു ഉപജീവനമാർഗാണ്. ഏഹ് അവര് ചിലവര് ആവും അവിടെ നിന്നൊക്കെ ഇല്ല വെള്ളം കുടി കണക്കെടുക്കുന്നത് ബിൽ മറ്റേ ശുദ്ധീകരിച്ചിട്ട് പക്ഷെ ഈ മാലിന്യം ഇങ്ങനെ- കുറെ തള്ളപെട്ടത് മൂലം അവിടെ ഇപ്പ എന്ത്‌ ഇല്ല അങ്ങനെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ വരെ തടസ്സപ്പെടാണ് ഇല്ലാതാവാണ് കാരണം അത്രയും നല്ല മാലിന്യമാണ്- ചെലോലൊക്കെ ഈമറ്റേ വേസ് മറ്റേ മാലിന്യങ്ങള് തള്ളിക്കാണ്ട് അവിടെ ഇപ്പോ വെറും മാലിന്യം മാത്രാ ആവാത്ത് ആ വാത്ത് മത്സ്യം അങ്ങത്തെ കാര്യങ്ങളൊന്നും ഇല്ല യ്യാ അപ്പോ നമ്മളെ പ്രകൃതിക്ക് ഇതിന് വളരെയധികം ദോഷം ചെയ്യ്ന്ന സംഭവമാണ് ഈ മാലി എന്താഅപ്പൊ ചെല പാപാ രാത്രി തള്ളത് കൊണ്ടാണ് ഇപ്പ നമ്മക് കണ്ടുപിടിക്കണത് പ്രയാസായി തോന്ന്ണ്
അല്ല നിങ്ങള് ക്യാമറാ അങ്ങള് നിരീക്ഷണാവസ്ഥകള് കൃത്യമായ സ്ഥലത്ത് സ്ഥാപിക്കാണെങ്കില് ഇങ്ങനത്തെ- പ്രശ്നണ്ടാവൂയാ അതറിയാനെ ഇതക്ക ധാരാൾക്കാര് കുളി ക്ക്ണതും കുടിക്കാനും വരെ ഈ വെള്ളം ഉപയോഗിക്കുന്ന്ണ്ട് അപ്പൊ ഇങ്ങനെ വരാന്ന് പറഞ്ഞാപല രോഗങ്ങൾക്കും ഇത് കാരണമാവ അപ്പൊ മ്മള് ഇതിനൊര്
അങ്ങൻത്തെ ഒരു പ്രശ്നംണ്ട് കാരണംന്താ വെച്ചാല് ഈ ആൾക്കാര് കുളിക്കുന്ന ഭാഗത്ത്പ്പ നിരീക്ഷണസ്തു വക്കാൻ പറ്റൂലല്ലോ
അല്ല അങ്ങനെയല്ല ഇത് നിങ്ങള് വെക്കുന്ന പ സ്ഥലത്ത് അഅ് ഇണ്ടാവൂല മ്പടെ നമ്മള് മാലിന്യത് നല്ല ഭാത്തെ മാലിന്യം തള്ള്ണ സ്ഥലത്ത് ഇങ്ങനെ ആരും കുളിക്കാറില്ല പക്ഷെ മറിച്ച് കയറ്റും അത്ങ്ങനെ ഒഴുകി പോകുന്ന മറ്റു സ്ഥലങ്ങളിൽ ആൾക്കാർ കുളിക്കാറുണ്ട് അപ്പ നിങ്ങൾളെന്ത് ചെയ്യായന്ന് വെച്ചാ ഈ മാലിന്യം എവിടെയാണ് ത ആഹ് മാലിന്യം എവിടെയാണ് തള്ളണത് അവിടെ നിങ്ങള് നിരീക്ഷണം ഇതൊക്കെ സ്ഥാപിച്ചാ മതി
ആഹ് ഞങ്ങള് ഞങ്ങള് കെരുതിയെ എങ്ങനെ വെച്ചാലേ നിങ്ങള നാട്ടിൽ നിന്ന് രണ്ട് മൂന്ന് വ്യക്തികളെ ഞങ്ങൾ തെരഞ്ഞെടു ത്തുകാണ്ട് എന്ത്‌ ചെയ്യും സാ ആദ്യം മാലിന്യങ്ങൾ തള്ളാനു ള്ള ഏഹ് സാധ്യത അവിടെയാണ് അപ്പൊ വാണേ നിങ്ങൾ ഏതായാലും പോരണ്ടി വരും
അല്ല നിങ്ങള നിങ്ങള അതിനെക്കാട്ടിലും നല്ലത് നല്ലൊരു വഴി ഞാൻ നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാ എന്താ വെച്ചാല് ഞങ്ങള് നിങ്ങള് നിങ്ങള ഏതായാലും ഇങ്ങോട്ട് അടുത്ത ആഴ്ച്ച ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ നിങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ അപ്പൊ അതിന് മുമ്പായിട്ട് ഞങ്ങള് ഇവിടെ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങളെ നേത നേതാക്കന്മാരൊക്കെ വന്ന് ചർച്ച ചെയ്തിട്ട് അതിന്റെ വിശദമായ വിവര ഒരു വിവരം നിങ്ങൾക്ക് തരാം അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം എടുത്താൽ മതി അല്ലാതെ നിങ്ങള് ആൾക്കാർ തീരുമാനിച്ചെടുത്താല് പിന്നെ ചിലപ്പോ ആൾക്കാരും മാലിന്യം തള്ളുണ്ടാവും അപ്പോ ഒൽ ൽക്ക് ഒൽക്ക് അനുകൂലമായ നിയമയ്കരം ഒല് ഉണ്ടാക്കുക അപ്പൊ അത് ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങാം അയെന്നെ അപ്പൊ ഞങ്ങള് നേതാക്കന്മാര് കൂടിയിരുന്നിട്ട് നേതാക്കന്മാര് കൂടിയിരുന്നിട്ട് ഒരു ചർച്ച നടത്തിട്ട് അതിൽ ഉണ്ടാകുന്നേ തീരുമാനം നിങ്ങളെ അറിയിക്കാം അപ്പെ നിങ്ങള ആ തീരുമാനത്തിനനുസരിച്ച് എന്തെിലും ഒര് ഇത് നടത്തിയാൽ മതി
ആ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാല് നിങ്ങള വെറും ഒരു മാലിന്യം അത് പിന്നെ ഈ വഴിയിന്റെ സൈ മറ്റേ അരികിലായിക്കണ്ട് ധാരാളം മാലിന്യങ്ങൾ തള്ളുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും നിങ്ങള് നാട്ടിൽ തന്നെയാണ് പരാതി ലഭിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ വെച്ചാല് നിങ്ങളെല്ലാവരും കൂടി ഒന്നും കൂടി ഈ സ്ഥലത്തേക്ക് വന്നിട്ട് ഒരു രണ്ട മൂന്ന ആൾക്കാരെ ഒപ്പം കൂട്ടിട്ട് ചണെന്ന് ചോദിച്ചാല് നിങ്ങള് ഒരു രണ്ട് രണ്ട മൂന്ന് ആൾക്കാരെ കൂടിയിട്ട് ഒപ്പം ഒരു പേപ്പറില് പരാതി ചെയ്ത് തരാ ഏ ഇങ്ങനെല്ലാം പ്രശ്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അതിന് വളരെയധികം പെട്ടെന്ന് പരിഹാര ഞങ്ങളുടെ മേല ഉദ്യോഗസ്ഥ മത്തന്റെ ജില്ലയൊക്കാണ് അത് ഇടേണ്ടത് ഞങ്ങളേ കിട്ടിട്ട് കാര്യം ഉണ്ടാവൂല ഞങ്ങള്െ മേൽ ഉദ്യോഗസ്ഥരുടെ അിലൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇട്ടത് തന്നെ നമ്മക്ക്പ്പോ എന്താ ആഴ്ചുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിനുള്ളതാണ് നടപടികളൊക്കെ മാറ്റ കൃത്യം ആയി ഉണ്ടാക്കാ അപ്പോ നിങ്ങള ഏതായാലും ഏതായാലും നിങ്ങളെ നിങ്ങളും ആൾക്കാരും കൂ ഞങ്ങളെ ഞായ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങക്ക് കണ്ടെത്താൻ പറ്റുന്ന നേരെ കണ്ടെത്തണം അത ന കണ്ട
ആ ഞ അതിന്റെ ചിത്രം നിങ്ങളിലേക്ക് അയച്ചു തരാം അപ്പൊ അതിനന് ചില നടപടി സ്വീകരിക്കാ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള അ ഇവിടെ നിലവിലുള്ള കുറെ മാന്യങ്ങൾ തള്ളിയിട്ടുണ്ട് അപ്പൊ അത് വൃത്തിയാക്ക എക്കാനുള്ളൊ ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും കാരണം എന്താച്ചാല് അതൊക്കെ ഇവിടെ കുന്നുകൂടി കിടക്കാണ് നമുക്കറിയാല ഇപ്പൊ നല്ല മഴ പെയ്യുന്ന കാലാണ്. അപ്പതൊക്കെ കെടന്ന് ചീഞ്ഞിട്ട് യമ്മ പ്പോ മനുഷ്യർക്ക് മാത്രല്ല മറ്റു ജീവികൾക്ക് വരെ അതൊരു ദോഷമാകുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇത്ങ്ങന ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെന്തേലൊക്കെ ഒരു മാർഗം അയിന് ക്ലീൻ അവർ വൃത്തിയാക്കാൻ എന്തേലും മാർഗം നിങ്ങൾ കണ്ടിട്ട് അതിന്റെ പരിഹാരം വ്യക്തമായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും.
ഞാനാ നിങ്ങളിലേക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട് ആ സന്ദേശത്തിലുള്ള ഒരു വ്യക് അതിലേക്ക് എന്താ നിങ്ങൾ ഈ സംഭവം പറഞ്ഞതെല്ലാത്തിന്റെയും ചിത്രങ്ങൾ പകർത്തിക്കാണ്ട് അതിലേക്ക് അയച്ചു കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഏ നിങ്ങ നിങ്ങള് നിങ്ങള് പറഞ്ഞത്പോലെയുള്ള ഇന്നോട് പറഞ്ഞതു പോലെയുള്ള കാര്യങ്ങൾന്താട്ടാ ഓരോട് പറഞ്ഞ് കൊടുക്ക ഓരോട് പറഞ്ഞ് കൊടുത്തന് ശേഷം അം അതിന്റെ ഒരു ചിത്രം ഞങ്ങളിലേക്കു ഇടുക. ഞങ്ങക്ക്ത് മേലസ്ദ്യോഗസ്ഥന് വിട്ട് കൊടുക്കാനാണ് ഉം അ ഇപ്പോ ഞമ്മളിപ്പോ എന്താ വെച്ച കയിഞ്ഞ നമ്മളെ ല്ലാരും ഈ പ്രകൃതിയെ സംരക്ഷിക്കണം. എല്ലാരും ജൂൺ അഞ്ചിന് കുറെ മരങ്ങളും കുഴിച്ചിടും അങ്ങനെ കൊറേ ചെയ്യലൊള്ളൂ. ആ ഇനിപ്പ ഞമ്മളെന്താച്ചാല് ഒരു ആഴ്ചൽ ഒരു ദിവസം എങ്ങനെ ആയാലും ഞമ്മളെ വീടും സ്ഥലവും അതിനോടുള്ള ചുറ്റുപാടൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒര് ഒര് ഉദ്ദേശത്തിലാണ്. പ്പങ്ങളിള്ളത്. ഞങ്ങളിൽ നിന്നും ആൾക്കാരും അതേപോലെ നാട് ട്ടുകാര് സഹകരിക്കാണ് ന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മ്മള് എന്ത് ചെ ചെയ്യാം പൊയയുടെ വക്കത്തും അതുപോലെയുള്ള നല്ലേ സ്ഥലങ്ങളിൽ നമുക്ക് വൃത്തിയാക്കാനേ നിങ്ങള് നാട്ടുകാരെ സഹകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞമക്ക് ചെയ്യാതെ
ആ ആ പ്പ ഞമ്മക്ക് അത് ആ അത് മാത്രല്ല നമുക്ക് വേറെ നമുക്ക് നമ്മുക്ക് ഈ അടുത്ത് ഇവിടെ അടുത്ത് ഇവിടെരു കൃഷി സ്ഥലണ്ട് ഒരു മറ്റേ പശുക്കളെക്കെ അറക്കുന്ന സ്ഥലം അതുപോലെ തന്നെ അങ്ങനെ കോഴികളേ അറക്കുന്ന സ്ഥലൊക്കെണ്ട് അപ്പൊ അറവശാലകളുണ്ടാവും. അപ്പൊ അതിന്റെ മാലിന്യങ്ങൾ കൊറെ ഇവിടെ ന്നാണ്ട് തള്ള്ണ്ട്. അപ്പോ അതിന്നെതിരെ ങ്ങള് കർശനമായ നടപടി സ്വീകരിക്കേണ്ടിവരും.
അതിന് അതിനുള്ള നടപടി നമ്മൾ എടുത്തു കാണി കഴിഞ്ഞിട്ടൊണ്ട് കാരണം എന്താച്ചാല് അവര് ക്ക് ആ മാലിന്യം തള്ളാനുള്ള ഒരു ആനന്തിക ആ ഉപയോഗം അത് ഉപദ്രവം ഞമ്മള് ചെയ്ത് കൊടുത്തിട്ടൊണ്ട്.
അല്ല ഞമുക്ക് അത് ഓല്ക്ക് ഇവിടെ ഓല്ക്കെ അങ്ങനെ കിട്ടിട്ട് അതൊക്കെ പണമടച്ച് ചെയ്യ്ണ്ടതല്ലേ ക്ഷേ ഒരു അർദ്ധരാത്രി വന്നാണ്ട് ഇവടെ മാലിനം തള്ളുമ്പോ ഓല്ക്കൊരുരു പ്രശ്നലല്ലോ അ ഒല്ക്കൊരു പ്രശ്നോം ഇല്ല പക്ഷെ മറിച്ച് നാട്ടുകാരായ നമ്മുക്കാണ് ഏറ്റവും വലിയ പ്രശ്നാവണത്. അപ്പ നിങ്ങക്കറിയാലോ അത് അയിന് നടപടി സ്വീകച്ചിട്ടുണ്ടെങ്കില് നമ്മളിത് ചെയ്യുന്നുന്നത് കൊണ്ട് യാതൊരുപകാരവും ല്ല പിന്നെ നിങ്ങൾക്ക് ഈ നിരീക്ഷണ വ വേറെ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കാൻ പറ്റ്യ
അപങ്ങള് ചുംനമ്മളിപ്പോ ഈ പാരാത്രിയാകുമ്പോ നമുക്കിപ്പോ അങ്ങനെ അവിടെ ആളെ വെക്കുക എങ്ങയൊന്നും ചെയ്യാൻ പറ്റുന്ന സംഭവ അല്ല ഈ സം ഈ കാര്യങ്ങളില് എ അപ്പൊ അതിനന്ത് വെച്ചാല് നമ്മക്ക് ഭീഷണ വസ്തുക്കൾ വെക്കാന്നല്ലാ വേറൊരു മാർഗ ഇപിയിനില്ല ഞമ്മളിപ്പോ ഈ അയ അറവിന്
ആ അയിന്റെ മുമ്പ് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങള് അതിനെന്തൊക്കെ സ്വീകരിക്കാൻ പറ്റന്നുള്ള ഞങ്ങളൊന്ന് തീരുമാനിച്ചാല് ഞങ്ങള് നിങ്ങള് വരുമ്പോ ഞങ്ങള ആ സംഭവം നിങ്ങക്ക് തരാം അയിന്റൊരു വ്യക്തമായ ഒരു പഠനം
ആ ഇങ്ങളായിട്ട് തീരുമാന എടുക്കാണെന്ന് നമക്ക് പതിവല്ല നമ്മുളെ തീരുമാനങ്ങൾ ചെലപ്പോ നിങ്ങളിൽ നി
ആ അല്ലെ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നല്ല ഞങ്ങൾ വിശദമായി പഠിച്ചിട്ട് ആ ഇവിടെ എന്തക്ക ചെയാൻ പറ്റുന്നല്ലോ ഞങ്ങൾ വിശദമായി പഠിച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങ ഒരു ത് ഒരു കുറിപ്പ് തരാം ആ കുറിപ്പിനനുസരിച്ച് നിങ്ങള ചർച്ച ചെയ്തിട്ട് നി മേലുദ്യോഗസ്ഥന്മാ ചർച്ച ചെയ്തിട്ട് അന്തൊക്കെ ചെയ്യാ
ഏതായാലും രണ്ടഴ്ചനുള്ളില് നമുക്ക് പരിഹാരണ്ടാക്കട്ടോ ഇതിനുള്ളില് പരിഹാര മ്മൾ ഉടനടിണ്ടാവും കാരണം എന്താന്നവെച്ചാ ദോഷം ന്ന കാര്യാണ് അപ്പൊ പ്രകൃതിയെ ദോഷം വരുത്തിക്കാണ് ഇവിടെ ആരും ഈവീടെ നല്ല ശര്ക്ക് ചെയ്യാണ്ട ഇ മഴന്റെ കാലൊക്കെ ആയോണ്ട് ചെലെ രോഗങ്ങളൊക്കെ പടരും പെട്ടെന്ന് പടരും അപ്പൊ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കാ നിങ്ങളെതായാലും അങ്ങനത്തെ കാര്യങ്ങൾ ഞ്ഞ് വരികണെന്ന് നമുക്ക് എന്ത് ചെയ്യാം ചിത്രം പകർത്തി ക കാണ്ണതാണെന്ന് ണ്ടെ ചിത്രം പകർത്തിക്കാണ്ട് ഞമ്മളെ നിങ്ങളിലേക്ക് അയച്ച സന്ദേശത്തില് ല്ലാ ത് അയക്കാ ആഹ് അപ്പ ഞ്ഞ് വേ റെന്തെങ്കിലും കാര്യങ്ങൾ
ആഹ് വേറഞ്ഞ് എന്തെങ്കിലുണ്ടെ ങ്കി ഞങ്ങള് അടുത്താഴ്ച ഇങ്ങട്ട് വരുന്നുണ്ടല്ലോ അപ്പോ ഞങ്ങളത് അറീക്കണ്ട്. നിങ്ങളെ നേരിട്ടെന്നെ അറീക്കണ്ട് ആഹ് ശരി ശരി